ആ ആഹ പറഞ്ഞോടാ എന്തണ്ട്
നല്ല വിശേഷം അവിടെ എന്ധോക്കെ വിശേഷം
ആ ഇവിടെ പ്രത്യേകിച്ച് വിശേഷൊന്നുല്ല ഇനിയിപ്പ നാള് ഞറാഴ്ചല്ലേ
ആ ആറഴച
ആഹ് മഴ ആഹ ചെറുതായിട്ട് മഴയൊക്കെണ്ട് പിന്നെന്ന പിള്ളേ കുട്ടികളെ കൊണ്ടൊന്ന് പോറത്തു പോയി ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങി സിനിമയൊക്കെ ഒന്ന് കാണിച്ച് നല്ലൊരു ഇതായിരുന്നു ഇന്നത്തെ ദിവസം ഉം വലിയ മഴയായി
സിനിമക്കൊക്കെ പോയിട്ട വന്നത് വൈകുനേരം
ആഹ സിനിമയിക്കെക്കെ പോയരുന്നോ
ആഹ പോയി പോയി
നല്ല സിനിമയായിന്നോ ഏ
ആഹ ഞാൻ ദൃശ്യം ദൃശ്യം കാണാൻ പോയതാ
ആണെ
ഉം
പഴയ ദൃശ്യത്തിന്റെ അത് തന്നെയാണോ
ആഹ ദശ്യംത്രീ
ആന്നല്ലോയോ ആഹ ആഹ ആഹ് നല്ല എൻജോയ്മെന്റ് ഒക്കെ ഉണ്ടായിരരുന്നു കണ്ട
ഓ ഫുള് ട്വിസ്റ്റുകളാ
അന്നല്ലയോ ആ അതിൽ ആരൊക്കെയാ ഉള്ളേ
അയിനാത്ത് മോഹൻലാല് പിന്നെ മീന പിന്നെ സിദ്ധിഖ് ഒക്കെ ഇണ്ട്
ആ ആ ആപഴയ അതൊക്കെ തന്നെയാണോ അതോ
ആഹ അതിന്റെ അതിന്റെ ബാലൻസ് ഇപ്പൊ ഫസ്റ്റ് ഇണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഇറങ്ങി ഇപ്പ ഇത് തേഡ്
തേടറങ്ങി ആ് ആ് ആ മറ്റേ പോലീസായിട്ട് ഒരാള് അഭിനയിക്കുന്നില്ലാരുന്നോ
ആ പുള്ളിയുടെ പേര് എനിക്കറിയാൻ പാടില്ല
ആണോ ആ അവരൊക്കെ സെയിം കഥാപാത്രങ്ങളൊക്കെ
ആ എല്ലാരും സെയിം തന്നെ പുതിയതായിട്ട് അങ്ങനെ ആൾക്കാര അധികംല്ല
അധികം ഒന്നുല്ല ആഹ ആഹ ആഹ
എല്ലരും പഴയ ആൾക്കാരാ
ആന്നല്ലേ അപ്പൊ നല്ലതോല എൻജോയ് ചെയ്തില്ലേ
ആഹ എഞ്ജോയ് ചെയ്തു
ഉം ഉം ഉ ഞാനും ഇന്ന് മറ്റേ ബീച്ചിലൊക്കെ ഒന്ന് പോയായിരുന്നു കുഞ്ഞിനെ കൊണ്ടൊക്കെ
ആഹ ഇപ്പ എല്ലേ പോവാൻ പറ്റുള്ളൂ ഇനിയിപ്പസ് സ്കൂൾതോരന്ന് കഴിഞ്ഞാൽ നടക്കുലല്ലോ
ഇല്ല ഇല്ല സ്കൂളൊർന്ന് കഴിഞ്ഞാ പിന്നെ പോവാൻ പറ്റത്തില്ല ഇപ്പഴേ നടുക്കത്തുള്ളൂ. അതുകൊണ്ട് പി ട്ടിലൊക്കെ ഒന്ന് പോയി കുഞ്ഞ് ഐസ്ക്രീം ഒക്കെക്കെ ഒന്ന് കഴിച്ചി
ആഹ് മഴുണ്ടായിുന്നോ അപ്പൊ?
ഇല്ല ഇല്ല മഴയില്ല ഇന്ന്. രാവിലെ രാവിലെ മഴയുണ്ടായിരിക്കില്ല ഒരു നല്ലരു കാലാവസ്ഥ. ഇല്ല പിന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് നമ്മുക്ക് പുറത്തു പോവായിരുന്നു. നല്ലൊരു കാലാവസ്ഥയായിരുന്നു അവിടെ മഴയുണ്ടായിരുന്നോ?
ഇവിടെയും വെളുപ്പിനൊക്കെ നല്ല മഴയായിരുന്നു അതോ അതൊന്നും ഞാൻറിഞ്ഞില്ല റൂമിലുള്ള കൊച്ച് പറഞ്ഞപ്പഴ അറിഞ്ഞത് മഴണ്ടായീന്ന്. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോ പൊടിയണ് ണ്ടായിരുന്നു അന്നാല അത്ര വല്യ മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ മൂടി നിക്കുവായിരുന്നു.
ആയിരുന്നോ ആഹ് ഇവിടെയും രാവിലെ ചെറിയൊരു മഴ ണ്ടായിര്ന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുഴപ്പല്ല
ആഹ്
ഉം അയന്നെ.
വൈകുന്നേരം ആണെങ്കിലും മൂടി നി ക്കുവായിരുന്നു പിന്നെ നാല് മണിയപ്പോ ഞങ്ങള് സിനിമ കേറിയതാ അതിന്റെ ഇടക്ക് മഴ പെയ് തോ ഇല്ല എന്നന്നുള്ള അറിഞ്ഞൂടാ.
അറിഞ്ഞുട ആഹ് അതെന്നെ. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
ഓഹ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ നേരത്തെ കഴിക്കും ഏഴര തുടങ്ങി എട്ടര എട്ടേ മുക്കാല വരെയുള്ളൂ സമയം. അപ്പ അതിനുള്ളില് കഴിച് തീർക്കും.
ആണോ എന്ന പോ സിനിമാണാൻ പോയ പുറത്തുന്ന് കഴിച്ചോ ഫുഡ്?
പുറത്തുന്ന് കഴച്ചില്ലേ ഇവിടന്ന് തന്നെ കഴിച്ചു നാളെ അനി ഇപ്പ ഫുഡ് എല്ലാം കണക്കാണ് കൊള്ളൂല അപ്പൊ എല്ലാ ദിവസവും പുറത് ന്ന് എന്തേലും മേടിക്കാൻ പറ്റൂലല്ലോ. പരമാവധി ചലവ് ചുരുക്കി ചെയ്യും.
ആഹ് ആഹ് ആണല്ലയോ ആഹ് ആഹ്
അല്ലെങ്കിൽ പുറത്തോകുമ്പോ എന്തേലൊക്കെ കഴിക്കും നമ്മള് പുറത്ത്ന്ന് ഇന്നിപ്പോ ആരും കഴിച്ചില്ല ഇന്ന്. നാലരക്ക് കയറി ഒരു ആറേ മുക്കാലക്കെ ആയപ്പോഴത്തേക്കും സിനിമ കയി ഞേര്ന്നു കഴിഞ്ഞബാടെ ബസ്സിൽ കയറി ഇങ്ങോട്ട് പോകുന്നു ഇപ്പൊ സമ്മതിക്കൂല അയ് ട്ട് മണി എട്ടരക്ക് ശേഷം നമുക്ക് പുറത്തു പോവാൻ പറ്റൂല.
പറ്റത്തില്ല ആഹ് ആഹ് ആഹ്
പ്രിൻസിപിൾനെ ക്കെ കാൺണം ഇത് മറ്റേത്ചാല് ഞങ്ങള് ഞങക്ക്. ഞങ്ങടെ കോളേജും ഹോസ്റ്റലും എല്ലാം ഒരേ സ്ഥലത്തന്നെയാ. അപ്പ ഒരു എട്ടര എട്ട് മണി ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചുമ്മാ ഞങ്ങള്. വീട്ടില്ട്ന്ന ഡ്രസ്സാണ് പോലും വെറുതെ പുറോട്ടറങ്ങും ഐസ്ക്രീമ് ഒക്കെ കഴിക്കാലോന്നോർ ഇപ്പം അതും സമ്മതിക്കൂല
ഇല്ല ഇല്ല ഉം ഉം. നമുക്ക് എപ്പോഴും ഹോസ്റ്റൽ ഫുഡ് ആണല്ലേ ഹോസ്റ്റൽ ഫുഡ് പിടി ക്കത്തില്ലല്ലോ.
ഇല്ല അപ്പൊ ഇടക്ക് പോയിട്ട് ഐസ് ക്രീമും എന്തെലുക്കെ കഴിക്കും പപ്പ്സോ അങ്ങനെ എന്തെലൊക്കെ ഇത്പ്പൊ എട്ടരക്ക ശേഷം പൊർ ത വിടൂല.
ആണല്ലെ നമ്മുടെ നമ്മടെ. അടുത്തുള്ള ഫുഡ് തന്നെയാന്നോ, ഇഡലി ദോശ അങ്ങനെയൊക്കെയാന്നോ?
നമ്മുടെ നാട്ടിലുള്ള ഫുഡ് ആഹ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മുടെ നാട്ടിലുള്ളൊക്കെ തന്നെയാണ് പക്ഷെ. ഇവരുടേതായ രീതിക്ക് മസാലകളും പൊടികളൊക്കെ ചേർത്താ ഇവര് വെക്ക്ണത്. അപ്പ പിന്നെ പറയേണ്ട ആവശ്യല്ലല്ലോ. ഏകദേശം നമ്മുടെ കാലത്തൊക്കെ ആയിരുന്നെങ്കിൽ പിന്നിം കൊഴ പ്പുല്ല ഇത് ജില്ല മാറിപ്പോയോണ്ട് പിന്നെ പറഞ്ഞിട്ടും കാര്യല്ല
ആണല്ല്യോ. ആഹ് ആഹ് ആഹ്. അപ്പം നമ്മുടെ വീട്ടില് ഫുഡൊക്കെ ഭയ് ങ്കരായിട്ട് മിസ് ചെയ്യുന്നുണ്ടല്ലോ ല്ലെ.
ഉം മിസ്സെയ്യ്ണ്ട്. ഇനി വീട്ടി പോയിട്ട് വേണം എന്തേലു ഒക്കെ കഴിക്കാൻ മര്യാദക്ക്.
നമ്മള് വീട്ടിലുള്ളപ്പം വീട്ടിലാണെങ്കി അമ്മ നല്ല രീതിയില് വെച്ച് തരുമ്പം നമ്മള് പറയും. ഓഹ് അതിനൊരു ഇതില്ലല്ലോ അതില്ലല്ലോന്നൊക്കെ നമ്മള് പത്തു കുറ്റം പറയും
ഇപ്പൊ ശരിക്കും മനസ്സിലാക്കാനുണ്ട്.
ഇപ്പൊ ശരിക്കും ഇപ്പൊ അവരെ നമ്മള് വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് അമ്മമാരെ എന്ത് എന്ത് ടേസ്റ്റായിട്ടൊക്കെയാ ഫുഡ് വെക്കുന്നെ.
സത്യം
ഞാനിപ്പോ ആണെങ്കില് ഹസ്ബൻഡിന്റെ വീട്ടിലാ. എനിക്കിപ്പൊ വല്ലാതെ മിസ് സെയ്യുന്നുണ്ട് എന്റെ അമ്മയുടെ ഫുഡ് അമ്മയൊക്കെയാണ് അമ്മയാണെങ്കില് നല്ല രീതീല് സാമ്പാർ ഇതൊക്കെ വെച്ച് എന്തൊരു ടേസ്റ്റാന്നറിയോ അതൊക്കെ കഴിക്കാൻ തന്നെ ആഹ് കൊറേ ദൂരവുണ്ട് നമുക്ക് എപ്പഴും പോയി വരാനൊന്നും പറ്റത്തില്ല കൊറച്ച് ദൂരവുണ്ട് വീട്ടും എന്റെ വീടും ഹസ്ബൻഡിന്റെ വീടും പിന്നെ കുഞ്ഞുണ്ട് കുഞ്ഞ് പ ഏഹ് പഠിക്ക്യ കുഞ് പഠിക്കുന്ന കുഞ്ഞാ അപ്പം നമുക്ക് പോയി വരാനൊന്നും പറ്റത്തില്ല അവർക്ക് ക്ലാസ്സിന് പോണം പിന്നെ ഇനിയിപ്പോ സ്കൂള് തുറക്കാറായി നേരത്തെ അന്നൊന്ന് പോയതാ പിന്നെ ഇതുവരെ പോയിട്ടില്ല ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നു വീട്ടിലെ ഒ ഒറ്റയ്ക്ക് പോകും ബസ്സില് പോകും
ആഹ്
ബസ്സില് പോയി ഒറ്റക്ക് പോയിട്ട് തിരിച്ച് വരും കുഴപ്പ ഒന്നു ഇല്ല അറിയാ അതോണ്ട് കുഴപ്പവില്ല
കുറേ സമയ ഇരിക്കണോ അപ്പൊ ബസ്സില്
ആഹ് കൊറെ സമയം ഇരിക്കണം എന്തെങ്കിലും കുട്ടിക്ക് കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സ് ഇതൊക്കെ എടുത്തിട്ട് പോകും അപ്പം അത് വഴക്കൊന്നും ഇല്ലാത്തോണ്ട് കൊഴപ്പവില്ല അപ്പൊ അതൊക്കെ അവള് കഴിച്ചോളും പിന്നെ നമ്മള് പോ
ത്ത്ള്ള ആമ്പിള്ളേരെ കൊണ്ടാണ് ശല്യം.
ആഹ് ആണ് ആമ്പിള്ളേരെം കൊണ്ടാ പെങ്കൊച്ച് പിന്നെ കൊഴപ്പമൊന്നുല്ല വല്ല്യ നിർബന്ധോന്നും ഇല്ലാത്തത് കൊണ്ട് അതോണ്ട് പിന്നെ
ആഹ് എന്തേലും കൊടുത്ത് കഴിഞ്ഞാ പിന്നെ അതും വെച്ചിട്ട് അവിടെ ഇരുന്നോളൊല്ലോ
ഇരുന്നോളു അതോണ്ട് പിന്നെ കുഴപ്പമില്ല നമുക്ക് പോയി വരാ.
ആഹ്
ഉം പിന്നെ എന്തോ
പഠിക്കാനാണെങ്കിലും കൊഴപ്പം ഉണ്ടാവൂല്ല പഠിച്ചോളും ബൂ
ആഹ് പഠിച്ചോളും ആ പഠിച്ചോളും കുഴപ്പൊന്നുമില്ല
എത്ര വയസ്സായി
ഇ ഇപ്പം ഇച്ചിരി വളർന്ന് ഇച്ചിരി വളർന്ന് വല്ല്യ കുഞ്ഞല്ല ആഹ്
പെൺപിള്ളേരെ പിന്നെ ഉന്തിത്തള്ളി വിടേണ്ട ആവശ്യമില്ല പഠിച്ചോളും
അത് തന്നെ പഠിച്ചോളും ആഹ് ആഹ് ആഹ് എന്നാ വഴക്കൊന്നും ഇല്ല നമ്മള് എവിടെങ്കിലും നമ്മളിപ്പം അടുക്കളയിൽ ജോലി ചെയ്തൊണ്ടിരുന്നാൽ തന്നെ ഒരിടത്ത് അടങ്ങി ഒതിങ്ങി ഇരുന്നോളും നല്ല നല്ല ഇതാ നമ്മളോടോരോ കാര്യയൊക്കെ പറഞ്ഞ് ആഹ് അമ്മ എനിക്ക് അത് വാങ്ങണെ ഇത് വാങ്ങണേ തേനെ എന്റെ സ്കൂൾല് അതാ ഇതാ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് എന്തെങ്കിലൊ കതയൊക്കെ പറഞ്ഞ് ഇരിക്കും. ആള് നല്ല
ആഹ് ഇനി ഇപ്പ സ്കൂൾല് പോയി കഴിയുമ്പോ പരാതിം പരിഭവങ്ങളൊക്കെ ആയിരിക്കുള്ളു അവർ ക്കതുണ്ട് എനിക്കും വേണം
കഴിഞ്ഞാല് പരാതി ഇപ്പോ ഒരു വാട്ടർ ബോട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാ അതൊക്കെയുണ്ട്. പിന്നെ ആള് സൈലന്റ് ആണെങ്കിലും അതൊക്കെ പറയും സ്കൂളില് പോയിക്കഴിഞ്ഞാല് എത്തേലും കണ്ട് കയിഞ്ഞാ ഒക്കെ അതൊക്കെ പറയും പിന്നെ നമ്മള് അതിന്റെ പുറകില് നടക്കണം.
ആഹ് അതെ
ഉം അങ്ങനൊക്കെ അങ്ങനൊക്കെ അങ്ങനെയക്ക്യാ കു
അപ്പ ഇനി ഹസ്ബന്ഡ് കുറേ നാള് കഴിയോ വരുമ്പോ വന്നായിരുന്നോ ഈ അടുത്ത്
ഹസ്ബൻഡ ഇനിയിപ്പം ഓണത്തിനേക്കൊക്കെ നാട്ടിലെത്തും. ഉം
പിന്നെ അവരൊക്കെ വന്ന് കഴിഞ്ഞാ പിന്നെ ഓട്ടോം പാച്ചിലൊക്കെ ആയിരി
ആഹ് ആന്നാന്നന്ന പിന്നെവള് സ്കൂള്ല് പോത്തൂല്ല പിന്നെ
ആഹ് പിന്നെ മടിയാവും പിന്നെ അച്ഛൻ വന്നേക്കുല്ലേ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും ആൾക്ക്
ആഹ് വീട്ടില് പിന്നെ ഇങ്ങോട്ട് വരുല്ലേ ദൂരത്തുന്ന് ഇങ്ങോട്ട് വരുമ്പോ അവർക്ക് കാണാൻ കൊതിയ അപ്പൊ ഇയാള് പോതുള്ള ആഹ് ആണ് ആണ് ആണ് ആണ് അന്ന് അച്ഛനെ അട്ത്ത് കിട്ടിയതല്ലേ പിന്നെ പോത്തുല്ല സ്കൂള് പിന്നെ അങ്ങ് മറക്കും എൻജോയ് ചെയ്യാൻ മാത്രം ആള് ഒത്തിരി ചോക്ലേറ്റും കാര്യങ്ങളും ഒക്കെ കിട്ടാ എല്ലാം കൊണ്ട് കൊടുക്കും വരുമ്പോ
ആഹ് ഇപ്പ സ്കൂൾലൊക്കെ കൊണ്ടെ കൊടുക്കും
സ്കൂൾലൊക്കെ കൊണ്ടോയി കൊടുക്കും ഫ്രണ്ട്സിനൊക്കെ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടു പോകാൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടാ
ആഹ്
ഉം ഉം ഇഷ്ടംപോലെ സാധനങ്ങള് കുഞ്ഞിനാന്നങ്കിലും ആർക്ക എല്ലാർക്കും കൊണ്ടരും ഇഷ്ടം പോലെ സാധനങ്ങള് അതോണ്ട് നമ്മക്ക് കുഴപ്പൊന്നുല്ല ഉം പിന്നെ പോയി കഴിയുമ്പഴായിരിക്കും സങ്കടം
അതെ പോയി കഴിയുമ്പോ വെഷ്മാണ് പിന്നെ ഇനിയിപ്പ എപ്പ വരാനാന്നൊക്കെ ലോയിച്ചുള്ള വെഷ് മ നമുക്കും പിള്ളേർക്കും ഒക്കെ വിശമം
ആന്ന് ആന്ന് അങ്ങനെയാ ആ സങ്കടാ പിന്നെ എന്ത് ചെയ്യാനാ ദൂര ത്ത് ജോലി ചെയ്യുന്നരു, ദൂരത്ത് പോയല്ലാ പറ്റു
അതെ പൈസക്ക് നമ്മള് പണി എട്ക്കണ്ടേ
പൈസക്ക് നമ്മള് പണിയെടുക്കണം പണിയെടുത്താലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ
ആണ് ഇപ്പത്തെ കാലത്ത് പൈ സ വേണം പൈസ ഇല്ലാണ്ട ഒരു രക്ഷയില്ല
ആന്ന് ആന്ന് ഉം ഉം
ഉം ഞാ പിന്നെ എന്നാ ഞാ ശരി എന്നാ ഞാൻ വിളിക്കാം പിന്നെ ഫ്രീ ആവുമ്പം
ഓഹ് ശരിന്നാ ആഹ് ശരിന്ന